ആ നെറ്റിന്റെ വിഷയം
ആ എനിക്ക് റേഞ്ച് ഇല്ലായിരുന്നു. വേറൊന്നും ഇല്ല ഇങ്ങനെ ഇരിക്കുന്നു നാളത്തെ മറ്റെന്നാളത്തെ ക പ്പിത്തെങ്ങൾ
ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ?
ആ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ദേ ഇന്ന് ഉച്ചയ്ക്കും കിടന്ന് ഉറങ്ങി. നിനക്കൊറങ്ങാൻ പറ്റുന്നുണ്ടോ? നാളെ ആവുമ്പോ നാളെ ആവുമ്പോൾ ടെൻഷൻ കാരണം ഉറങ്ങത്തില്ല, ഇന്ന് ഇന്ന് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വൈ കിട്ട് വരെ സ്മൂത്ത് ആയിട്ട് പോകും രാത്രി പക്ഷെ നാളെ രാവിലെ എഴുന്നേക്കുമ്പോ ഇപ്പൊ മൊത്തം പ്രശ്നമാകും.
ഉം, ബുക്കിലത്തെ കമ്പ്യൂട്ടറൊക്കെ നാളത്തേക്ക് പഠിച്ചോ?
ആ ബുക്കലറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂന്ന അറിയത്തില്ല പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ഇയറില് കഴിഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ആക്കിയോ.
ഇല്ല ഞാൻ കഴിഞ്ഞ സെമ്മിൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, എനിക്ക് നാല് പേജ് എക്സ്ട്രാ വന്നായിരുന്നു. എല്ലാ ബുക്ക്ലറ്റിന്റെയും.
ആ ഞാനും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ഇത് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല.
അറിയത്തില്ല എന്നാലും.
നല്ല പ്രസന്റേഷനൊക്കെ മേഘവും ബോക്സും ഒക്കെ വർ ആ അതെ ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ കുറച്ചുകൂടെ വരയ്ക്കാനുണ്ട് മറ്റേ സ്റ്റെപ്പും.
ആ, അതെ.
അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൂടെ വരക്കാൻ പറ്റും. പക്ഷെ ഈ മറ്റ് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉണ്ട്. അതൊക്കെ എന്നാ ഭയങ്കര പാടാണ്, ആകെ ദേഷ്യം വരും.
ഹും ഇയ്യോ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് തലയ്ക്ക് പ്രാന്താവും.
ഏച്ചം പഠിച്ചിരുന്നു
ഏച്ചൻ കൊറച്ചൊക്കെ പഠിച്ചു വെച്ചു. അ പിന്നൊണെങ്കിൽ ന എന്തോ ഈ മൈക്രോബയോളജിക്കകത്തുള്ള കുറച്ച് സംഭവ സീ മാന്വൽ ഇൻഫെക്ഷൻ കൺണ്ട്രോളിനകത്തും
ഹ എ എയ്ഡ്സും ടുബാ എയ്ഡ്‌സ് അല്ല, എച്ച് ഐ വിടെ ട്യൂബ്ർക്യൂലോസിസ്.
അപ്പം എന്തെങ്കിലും അത് കൈയി നിന്ന് സ്റ്റക്കായി എവിടെങ്കിലും നിന്നുപോയ അങ്ങോട്ട്.
അപ്പൊ എ എച്ച് എന്ന് എഴുതുന്ന രീതി തന്നെയല്ലേ എ ഇൻഫെക്ഷൻ കണ്ട്രോൾ? ഇങ്ങക്ക് കണ്ടാമനസ്സിലാകും മൈക്രോബയോളജിക്കൊക്കെ ഈ എയ്ഡ്‌സ് അനാട്ടമി ഗ്രാഫിനെ കുറിച്ച് എഴുതുന്നത് ഡെഫിനഷന് കോഴസസ്
ആ അതിന് പാത്തോഫിസിയോളജി എഴുതണെ. ട്യൂബ്ർക്യൂലോസിസിന്
അതിന് അവൻ ഈ ഇ ഇപ്പൊ ഈ എക്സാമിൽ എഴുതണോ വേണ്ടല്ലോ? നമുക്ക് നമ്മുടെ സെമ്മകാർക്ക് പാത്തോഫിസിയോളജി ഇല്ലല്ലോ? ഏത് ഇയർ കാർക്ക പത്തോഫിസോളജി ഉള്ളത്? പിന്നെ വൺ വേർഡ് ഇയ്യോ അതാരേലും പറഞ്ഞ തന്നാ മതിയായിരുന്നു.
അത് ശരിയായിരുന്നു.
ഞാൻ ഞാൻ പണ്ട് ഇതിന് മുന്നേ എത്ര ദിവസം ക്യുഎസ്ടിയൻ പേപ്പറിലൊക്കെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയിട്ട് ഒരു തൊന്നും കുറയും നമ്മൾ നമ്മ ക ഇല്ലാത്ത കൊസ്റ്റ്യൻസാണോ ചെയ്യാ ഈ വലിയ മെഡിക്കൽ ടെമുകളും
ആ പെശി ആരും നിൽക്കുന്നേ എന്ന ന്നും അറിയത്തില്ലല്ലോ ആരെങ്കിലും നല്ല ആരെങ്കിലും ആരുന്നെങ്കിൽ പറഞ്ഞു തരായിരുന്നു.
നന്തകുമാറല്ലയിരുന്നോ
ആ ഈ വട്ട് വാലന്നറിയത്തില്ല ആ
അത ഞ എന്തരു ക്ഷമിക്കും ഓളതർക്കും വൺ പറഞ്ഞ കൊടുക്കേന്നെ എന്റെ കൂട്ടില് പഠിക്കുന്ന അവളെയൊക്കെ പറഞ്ഞു കൊടുക്കും
എന്തെങ്കിലും ആ കോളേജ്ർത്തന്ന് എന്തെങ്കിലും ഒരു ഹെല്പ്പ് കിട്ടിയ
മറ്റേ എനിക്കിയി കഴിഞ്ഞ് ടെസ്റ്റ് ടെസ്റ്റ് ടെസ്റ്റുകളില്ലേ ഇൻഡോ ഇൻഡോൾ ടെസ്റ്റ്
ആ അതോ ആ നാല് മാം ഇട്ട ത് നാല് ടെസ്റ്റ് ണ്ട് റ്റെ ന ഉണ്ടായതേ ഉള്ളടി ആ ഇപ്പൊ കേക്കാം ആ ആ നികേക്ക നാല് ടെസ്റ്റ് ഉണ്ട്ടീ അതല് എനിക്ക് നാലില് ആ യൂറിയാസ് ടെസ്റ്റ് പിന്നെ കാറ്റലീസ് ടെസ്റ്റ് പിന്നെ ഒക്കിടിസ് ടെസ്റ്റ് ഇതെല്ലാം രണ്ട മാ ട്ക്കണാ വരുന്നത് ഇതെല്ലാം ബാക്ടീരിയയെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്
ബാക്ക്
ഐഡന്റിഫൈ ചെയ്യുന്നേ ഓക്സീഡസ് സിനകത്ത് ഒരു അതിനെ അത് അയ്നെ എൻസെം എന്ന് പറയുന്നത് അമിനോസിഡ
നെ
ആ അമിനോ ആസിഡ് ഉം അതിന് അതിന് രണ്ട് സാമ്പിൾ ഉണ്ട് ഒരു പറഞ്ഞേരൻ്റ ര എനിക്കില്ല ഐഐ പി ടി ഓ പി എ എ എന്ന്
ആ
ആ അത് അതിൻ്റെ കൂടെ അവ രണ്ടാമത്തെ എക്സാമ്പിളും അതിന്റെ കൂടെ എസ് ഇ ചേർത്താൽ മതി പിന്നെ വരുന്നത് ഓക്സിഡൈസ് ടെസ്റ്റാ അതും ഇതുപോലെ ബാക്ടീരിയ ഐഡന്റിഫൈ ചെയ്യുന്നതാ അതെന്തോ പാർട്ടിസിപ്പേറ്റ് ഇലക്ട്രോണിക് ട്രാൻസ്പോർട്ട് ചെയെയിൻ എന്നാ പറയുന്നത്
പിന്നെ വരുന്നത് യൂറിയാസ് ടെസ്റ്റ് അതും ഇത് പോല എന്റെ ബാക്ടീരിയ മോണിയ കാർബൺ ഡൈോഓക്സൈഡ് വ പിന്നെ യൂറിയസ് ടെസ്റ്റിനകത്ത പി പേ കാറ്റലീസ് ടെസ്റ്റ് അത് ഈ ബ റ്റിരിയ ഐഡന്റിഫൈ ചെയ്യുന്നത് അത് ഈ കാറ്റലീസ് എ ടെസ്റ്റ് കുറച്ച് ആ അത് ഹൈഡ്രജൻ പെറോക്സൈഡും വാട്ടറും ഓക്സിജനും
ആ ആ ആ പറഞ്ഞേ
ഇപ്പൊ കേക്കാമോ എനിക്ക് കേക്കുന്നില്ലടി
ഓ
ഒരു മിനിറ്റ്
ആ നി കേക്കാം എനിക്ക് കേക്കുന്നുണ്ട് ഹലോ കേക്കുന്നില്ലേ
എനിക്ക് കേക്കുന്നില്ലടീ എനിക്ക് മാത്രേ കേക്കുന്ന ആ ഹലോ
ത്ത് ആ പറഞ്ഞോ ആ
ആ പിന്നെ ഇത് ലുവനീസ് സിസിത്രള്ളുണ്ടല്ലോ
ആ ഏതെങ്കിലും ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ഇമയു അല്ലെങ്കിൽ വാക്സിൻ്റെ കൂട്ടത്തിൽ
ആ ഇപ്പൊ കേക്കാം
ഞാനിവിടെ ഞാനിവിടെ കാല മാറി കുളിക്ക്വാ
അയ്യോ ഇങ്ങനെ പോയി കഴിഞ് പോസ്ച്ച് പാം ഡിപ്രഷൻ ആയി പോ
പിന്നെ അതങ്ങനെ ഇ്യൂനൈസേഷ സ്റ്റഡികൾ പഠിക്കാണ്ട് അന്ന് ഇന്റേർണൽ എക്സാമിന് പഠിച്ചതല്ലേ
ആ എന്നാടി
നാത്ത് ഞാൻ പറയാ അയ്നാത്ത് ഏ മൂന്ന് മൂന്ന് കാറ്റഗറിയാ ഉള്ളത് ഒന്ന് അറ്റ് റ്റ് ഇൻഫാൻസ് പിന്നെ ച് ഏ
അറ്റ് ഇൻഫാൻസും ഹലോ
കട്ടാക്കി കടീ
പിന്നത്തേ